ഹലോ
ആയിക്കൊട്ടോ
ആ നമസ്കാരം.
ഒ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേ കൊഴപ വില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പത്തന് നല്ല മഴയാണ്.
ആ നല്ല മഴയാണ് നല്ല മഴെയല്ല നല്ല ഇടി പൊട്ടിയിട്ട് ഇങ്ങട് പേടി ആവുക അങ്ങനെ അപ്പാപേടി ഇല്ല്യ.
ആ ടൈമില് അറിഞ്ഞില്ല. ബോധം കെട്ട് കിടക്കാന്ന് തോന്നണു.
ആ ഞാനിതാ അത് കഴിഞ്ഞ്
അ
ചായേം കടിയും ഒക്കെ ഉണ്ടാക്കി ചോറ് വെച്ച് ഈശോ ഹസ്ബന്റിനു പോകാൻ ആവുമ്പയത്തേ ചോറ് വെകണം
ആ ഞാൻ പോവാന ആവുമ്പോഴേക്ക് ചോറ് ഒക്കെ ആവുന്നേ ഉള്ളൂ എന്നല് കുറച്ച് പുട്ട് ട്ട് ഇണ്ടാക്കട്ടെ വിചാരിക്കയാണ് ഇന്ന് ലേറ്റായിന്ന് പറഞ്ഞല്ലോ ഒന്ന് നേരം വൈകി പോയി ഇപ്പൊ ഇനിയിപ്പ എന്താവോ അവസ്ഥ അറിയില്ല ഒക്കെ റെഡിയായി കിട്ടുവോ
മക്കളൊക്കെ എണീറ്റോ
മക്കളൊക്കെ എണിറ്റു ഒന്നിന് വയ്യ പനിയാണ് ഓക്കെയാണല്ലാം ഇപ്രാവശ്യം എല്ലാടത്തു ഉണ്ടേ അപ്പൊ മക്കൾക്ക് വയ്യാണ്ടായ നമ്മക്കും നമ്മളും കൂടി അവിടെ കുടുങ്ങല്ലേ
ആണ്
ലോക്കായി പോവും
ആ ഷിഗലേം പനിയും പിന്നെ എന്തൊക്കെയാ ആ നിപ്പേം
ആ
എല്ലതുണ്ട് ഒന്നില്ലാത്തതില്ല.
ഈ മയ തൊടങ്ങിയപ്പം എല്ലാ രോഗങ്ങളും എത്തി ഇണ്ട് ഞാനേ ന്റപ്
കുറച്ചു സൗണ്ട് കുറച്ചു പറഞ്ഞോ നമ്മളെ എന്റെ ഫോൺ കേണാവോ
എന്റെ അറിയില്ല. തിരിയുന്നില്യേ?
ആ
ഞാനെന്റെ ഫ്രിഡ്ജിന്റെ വെലിപ്പൂരിച്ചിട്ടുണ്ടാരുന്നു ആയില് വേലി ഊരി വെച്ചിട്ടുണ്ടാരുന്നു
ഫ്രിഡ്ജിന്റെ
വിരിപ്പില്ലേ വിരിപ്പ് അയിനു കുറെ അറകളുണ്ടാവല്ലോ?
ആ
മാങ്ങണ്ടാരുന്നു ഞാൻ കണ്ടീല്ല കേടെന്ന്പ്പം അങ്ങനെ വെക്കട്ടേ യാര്ച്ച് നോക്കിയപ്പണ്ട് അയിന്റുള്ളിലൊരു മാങ്ങ കേടെന്നെട്ക്ക്ണ് അപ്പൊ അയ്തേ സാധനോക്കെ പ്പ വൽച്ച് ക്കെ കേയ്കി
എന്തോ ഏതെ മാങ്ങയാണോ ന്നിട്ട് രാവിലെ
അല്ലല്ല മാങ്ങയെ ആയു കേടു വന്നു ആയു ഞാനു കണ്ടില്ലാരുന്നു വച്ചേപ്പം അയിനുള്ളിൽ മാങ്ങെള്ളേ കണ്ടില്ലാരുന്നു പ്പ അത് കെടന്ന് അത് എറിഞ്ഞു
ആ
അതോന്ന് കൈകട്ടെ വിചാരിച്ചിട്ടാണ് ചായയ്ക്കെ ഗോതമ്പുനുറുക്കെ ഉപ്പുമാവില്ലേ
ആ
ആവൂ നല്ലേ
ഏ ഇന്റെ കുട്ടിയെക്കും ക്കൊക്കെ നല്ല ഇഷ്ടാ എരുല്ലാതെ വെച്ചാലേ മക്കളു നന്നായിട്ടു കഴി ഒരു
ഉം ഞാനേ എനിക്ക് വേ ഇവിടെ കൊറച്ച് ഗോത മ്പ് ഇണ്ടായിരുന്ന്- അപ്പം ഞാൻ എന്റുമ്മാനോട് ചോദിച്ച് എന്ത്മ്മാ ചെയ്യാന്ന് വെച്ചപ്പം ഉമാപറഞ്ഞ് ഈ ഒന്ന്ങ്കില്-
വേറെ വാങ്ങം-
ഞാനാണെങ്കിഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ്അപ്പ ഈ ഗോതമ്പ് നുറ് ക്ക് എങ്ങനെയാ ഇണ്ടാക്ക്ക എക്കറിയൂല-
ആ നല്ല വേവാ അത്-
അ ആ നല്ല വേവുണ്ട്. എങ്ങനെ ആ ഇങ്ങനെയല്ല ഗോ ഗോതമ്പിനെ ഗോതമ്പ് നുറുക്ക് ആക് കൂലേ?
ആ ഇതുങ്ങള് സ്വന്തം വീട്ടില് പൊടിക്കാ.
ആഹ് അങ്ങനെ. ഏ അപ്പം എന്താ കാട്ടുന്നെ എനിക്ക് അറിയൂല ഇനി. അതീമ്മാനോട് പറഞ്ഞ പ്പോ ഉമ്മാറഞ്ഞു
അങ്ങനല്ലാതെ നമുക്ക് വാങ്ങാൻ കിട്ടും. സൂചി ഗോതമ്പ് തന്നെ ഒരു നൂ ഒന്ന്
അല്ല ഇത് ഞങ്ങക്ക് വെറുതെ കിട്ടിയ ഗോതമ്പ് ആണ്.
റേ അതുകൊണ്ട് നിങ്ങൾ ഗുലാബ് ഒക്കെ വെയ്ക്കൂലേ
ഗുലാബ് പായസത്തിനാണോ ഗുലാബ്
അതന്നെ അതേ അതേ പായസം മാതിരി അതേ തേ പായസം പോലെയല്ല ഞങ്ങടെ ഇതില് പായസം അല്ല കൊറേ പേര് പായസ് ന്നൊക്കെ പറയുന്നവരുണ്ട്
പിന്നെപ്പ ആ പായസത്തിന്റെ പേര്
ഗുലാബ് എന്നല്ലേ പറയല് കൂടുതലും അതായത് അത് നെല്ല് കുത്തിയിട്ട് ആ കുത്തും എന്നിട്ട് ശർക്കരി തേങ്ങിം ഏലക്കായിം ഒക്കെ ഇട്ട് ലാസ്റ്റ് ചേറൂ ള്ളി വറവ്വ്ടും ഭയങ്കര ഇഷ്ടള്ള ഒരു സാനാദ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള താത്തമാരോക്കെണ്ട ഓരൊക്കെ അതൊക്കെ ണ്ടാക്കുമ്പോഞ്ഞി ന്നെ വിളിക്കും എത്രയാ കുടിക്കാന്നറിയോ പിന്നെ ങ്ങൾ മ
ഞാൻ ണ്ടാക്കൽ ഇല്ല ൻക്കത് അറിയാഞ്ഞിട്ടാട്ടോ ഞങ്ങൾക്ക് ഇവിടെ പള്ളിക്കൽ സലാത്തും കാര്യങ്ങളൊക്കെണ്ടാവുമ്പോ കൂടുതലും അതാണ്ടാവ ന്ക്ക് ഫസ്റ്റിൽ ഒന്നും ന്ക് ഇഷ്ടല്ലായ്ന്നു അങ്ങനെ ഞാൻ
ന്ക്കത് കുത്താൻ സൗകര്യം ഞാൻ ണ്ടാക്കൽ ണ്ട് പക്ഷേ ന്നാലും ഞങ്ങൾണ്ടാക്കണ പെർഫെക്ഷൻ കിട്ടു കിട്ടൂല ന്നാലും കൊയ്പ്പല്ല നല്ല ടേസ്റ്റ ഞാൻ ണ്ടാക്കിയാൽ ഞാൻ എന്നെതന്നെ പറയട്ടോ
പൊക്കി പറച്ചിൽ ഞാന് ഞാ ണ്ടാക്കിയിട്ടില്ല്യ വടേ മ്മ ണ്ടാക്കും അതേപോലെ പള്ളിക്കൽ ഞങ്ങൾക്ക് സലാത്തിനു ബദരിയക്കൊക്കെ അതാകിട്ട അപ്പ പിന്നെ മ്മൾക്ക് അവടെ ണ്ടാക കണ്ടി വർണില മാസത്തിൽ ഒരുവട്ടങ്കിലും നമ്മൾ കുടിക്കും
കിട്ടുലെ അത് ങ്ങളെ പണ്ടത്തെക്കെ കല്യാണത്തിന് ഞങ്ങളെ ഇങ്ങളെതീൽ അതാ ഞങ്ങള് ണ്ടാക്കാർന്നു കേക്ക കേട്ടിട്ട്ണ്ട് അങ്ങനെ ഇതാണ് കൂടുത ഇതാണ് കൂടുതൽ ഉണ്ടാക്കാർ
ഏതിയാലും ഞാനതന്ന് മ്മാ ക്ക് കൊടുത്തയച്ച് ഉമ്മ അത് നുറുക്ക് ഗോതമ്പ്ക്കി ഇന്ക് കോർച്ചും ഏട്ടത്തിക്ക് കൊർച്ചും മ്പ കൊർച് ഷൊ കട്ത്ത് അ തന്നു അതോണ്ട് അത് കൊർച് ണ്ട്
മ്മ്
അപ്പൊ അയ്‌നോണ്ട് ങ്ങൻ ണ്ടാക്കാണ്
തിയ ഞാൻ തന്നെ ണ്ടാക്ക ഞാൻ തന്നെ കുടിക്കാ സ് സ്വദിക്കാ ആരു ഹെൽപ്പിനു സഹായത്തിനു ഒന്നു ല്ലാത്തെ ര്ണം
അഹ്
മക്കക്കു ഇഷ്ട്ടാണ് അപ്പൊ ങ്ങന ണ്ടാക്കു എടക്കൊക്കെ പക്ഷേ ഞാൻ ണ്ടാക്കാ ആ ന്താ ഇൻക്ക്യാ വല്ല്യത ക് ട്ട്യാ ഞാ മിക്സിലെന്നെ ചത
അ ആ ഞാ ഓരോസി യൂ ടൂബ് നോക്കിട്ട്ണ്ടാര്ന്നു അപ്പ അങ്ങനെന്നേണ് കാട്ട്ണ് ഒന്ന് ന്നൊന്ന് ചെർതായിട്ട് കർക്ക ലേ
ശെര്ക്യത് ങ്ങള് ഓര്ലിൽ കുത്തി അങ്ങനെ
അ വ്വ ആഹ് അങ്ങനെ ണ്ടാക്കല് ഇൻകറിയൂല ഞാൻ ണ്ടാക്കിട്ടില്ല ത്രേ കലായ്ട്ട് ഞാൻ പർഞ്ഞില്ലേ ഷേ പ്പ് ഇന്നത്തെ കാ ഇന്നത്തെ കാൽത്തൊരു ഒരല് വി മില്ല്ക്ക്‌ കൊട്ത്തേയ്ക്കും കൊറേ ണ്ടെങ്കില് വല്ല്യ പര്പാടി അക്കൂലേ
ആഹ് അപ്പൊ മില്ല് ക്കൊടുക്കും ആഹ്
അങ്ങനാവുമ്പോ പിന്നെ വേ അത് നുറ്ക്കി തന്നിട്ട് നമ്മ്ക്ക് വേണ്ടാക്ക. നമ്മള് പിന്നെ രണ്ടാക്ക് ണ്ടാക് പറ്റൂല്യ.
ആഹ് ഞാനങ്ങന മിക്സീലാക്കീട്ട് അങ്ങനെ ചെയ്ത്ട്ട്ണ്ട് ട്ടോ. പക്ഷേ ആ ഒരു അയിന കടിക്കാനൊന്നും അത്ര വലിയൊരു പെർഫെക്ഷൻ കിട്ടൂല പൊടി അയില് പൊടി ആവണ ത് ഉണ്ടാവും ആ പൊടി കൂടി ആവുമ്പൊ ആ നമ്മക്കത് സ വലിയൊരു ടേസ്റ്റൊന്നും കിട്ട്ണില്ല ന്നാലും കൊഴപ്പല്ലാ അങ്ങനെ നമ്മുക്ക് വെറുതേ ഇങ്ങനെ ഇരിക്കണ ടൈമിലൊക്കെ ഇങ്ങനിരുന്ന് അങ്ങനെക്കൊരു രസ അതെ
ആ മധുരാണ് ഞാൻ മധുരത്തിന് വൈ ആണ് എങ്ങനെയായാലും ഞാൻ മധുരത്തിന് ശർ ശർക്കരായാലും പഞ്ചസാരയായാലും ഞാൻ പ്രോൽ ഞാൻ കുറേയുണ്ടാ ഞാൻ കുടിയിരുന്ന ടൈമില് ഞാന് പുഡ്ഡിംഗ് ഉണ്ടാ ക്കുവായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കി വയ്ക്കു ക്കുവായിരുന്നു സാലഡ് ഉണ്ടാക്കി വെക്കുമായിരുന്നു അങ്ങനെഫ്രിഡ്ജില് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ഇണ്ടാക്കി ക്കി ഇടയ്ക്ക് ഇടയ്ക്ക് മക്കൾക്കും ഹസ്ബൻ്റ് ഞങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പലേതും ഉണ്ടാക്കലിണ്ടേർന്നു പുഡ്ഡിംഗ് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇണ്ടാക്കോയിരുന്നു അതേ പോലെ കസ് സാഡ് ഒക്കെ പിന്നെ ൻക്ക്ങ്ങനെ തോന്നി തൊക്കെ മധ് രല്ലേ
മു
അതേപോലെന്നെ ആ വെ ട്ട് കേക്ക്ല്ലേ വെട്ട് കേക്ക് അത്ണ്ടാക്കണം അത് ഏ വല്ലാ മദ്‌രടാതെ
ആം പക്ഷെ അതല്ല ഈ ശർക്കരേന്ന് മധുര അത്രമു ക്ക് കേട്ല്ല അത് നല്ല ഐറ്റം എ ശർക്കരയൊക്കെ വാങ്ങി ണ്ടാക്കാണെങ്കി അങ്ങനെ വല്യെ കേട്ള്ള ഒര് സംഭവാെന്നു അല്ല
മദ്‌രം അ ശെരി ര്യാണ് ഞമ്മൾപ്പം ഞമ്മളരി ഭക്ഷണം തിന്ന്ണെ വെരേ കേടാണ്ന്നാണ്
ഇബടെ ഇബടെ ഞാനൊക്കെ ശർക്കരണ്ട്ന്ന്ണ്ടെങ്കി ഇണ്ടാക്കണ്ട ഐറ്റംസ് ഇപ്പംപ്പം നേരല്ലട്ടോ ണ്ടാ ക്കാനൊന്നും അതോണ്ട്പ്പം മടിയാണ് അ മറ്റത് ങ്ങനും പോവാത്തെക്ക് പോവാത്തെക്കാ ആ ഒര് സമയത്ത് ശർക്കരേ കൊൺ ണ്ട് ഒന്നെങ്കി അട അല്ലെങ്കി അരി വർത്ത് പൊടിച്ച് ഉണ്ടയാ ക്കോലോ
ആ ആ ആ
അങ്ങനെ അത് അല്ലെങ്കി എന്താപ്പോ ഒരു റവേം ഇതൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ പൊടിച്ചിട്ട് അതൊക്കെ ഒരു ഇതുണ്ടാ
അവലോസുണ്ട
ഏ അയില് അരി
ആ അരിപൊടീൻ്റെ ആണ് അവിലോസുണ്ട.
ആ അത് അവിലോസുണ്ടേല് നമ്മള് ശർക്കര അല്ല ചേർക്ക പഞ്ചസാരയാണ്
തന്നെ അത് എനക്ക് അറിയൂലേ ഞാൻ ശർക്കര ഇട്ടാ ഇണ്ടാക്കല്.
ആ ആ അവിലോസുണ്ട പോലെ തന്നെയാ സംഭവം. ഏ അവിലോ സുണ്ടേല് വേറെം സംഭവങ്ങള് ഇണ്ടാവും എള്ള് കാര്യങ്ങളൊ ക്കെണ്ടാവും ഇത് അതൊന്നുമില്ലാ വീട്ടിലുള്ള സാധാ പച്ച ഈ അരി അത് വറക്കുക പൊടി ക്ക തേങ്ങടാ ശർക്കരടാ ഏലക്ക പോടി ഇടാ ണ്ടാക്ക
ഓക്കെ
ഉം
ഞ ഞാന് അ അ അയ്ന് ഇങ്ങനെ ഒരു വിഷയണ്ടോ പിന്നെ കുറുവ അരിന്നെ മാണംന്നോ
ഏ
ഈ വറ്ക്ക്ണ അരി ഇല്ലേ?
ആ
അത് കുറുവ അരിന്നെ വേണംന്ന്ണ്ടോ?
അങ്ങനെന്നും ഇല്ല. ഞാന് റേഷന അരിം ഏ പിന്നെ മഞ്ഞ കുറുവേം ഏ വെള്ള കുറുവേം മട്ടെം ഒക്കെ ഇണ്ടാ ക്ഷെ മട്ടെൻ്റെ വല്ല്യ ടേസ്റ്റ് ഇക്ക് തോന്നീല.
അ ഞാൻ വട്ടംലേ ഈ അരി വർക്കൂലെ വർത്ത് പൊടിക്കണ്ടെ ആദ്യം
ആഹ്
അപ്പോ ഒരു അരി വർത്തിട്ട് അത് കല്ലായി വറവായീല.
ഉം ഉം
കെയ് സംഭവം കെയ് അന്നി കെയ്കേം ഇതാക്കേം ഒക്കെ ചെയ്ത്ണ് വറവായീല.
അതിനെ തോനെ ഇട്ട് വറ്ത്തിട്ട്ണ്ടാവും. അപ്പഴും വറവാവൂല.
ച്ചാണെ. ഞങ്ങക്ക് ഒരു രണ്ടാൾക്ക് ഇള്ളേ അല്ലേ കൊറച്ച് മതിയല്ലോ
ഉം
പക്ഷെ ഇത് വറവായില്ല
ആണ്ലെ
അപ്പം ഇബടെ ഇമ്മാനോട് ചോയ്ച്ചപ്പോ ഇമ്മ പറഞ്ഞു അയിന് ഏറ്റവും നല്ലത് കുറുവരി മോഡൽ അരിയാണ്
അല്ല അതാവുമ്പോ വേഗം പൊരിയും ചേലെ അരി പൊരിയാൻ പാടാ. അപ്പൊ കോർച്ചിട്ട് കോർച്ചിട്ട് വർക്കണം അങ്ങനണ്ട് മറ്റേണ്ട് മാറ്റല്ലന്നൊന്നുമല്ല ഉം കുറുവാരി ആകുമ്പോ ഒന്നുകൂടാ പൊരി ദാ ക്കാൻ സുഗാവയിരി
ആ അതായിരിക്കും പിന്നെ ഞമ്മൾ പിന്നെ ഫുൾ ഗ്യാസ്സുന്നല്ലേ ഓലൊക്കെ
ആ അതാണ്‌ അതെ ഇത് ഗ്യാസ്സിലും ആ അടിഭാഗത്തു കൊറച്ച് തീ കത്തി വര്ണാ സംഭവാണ്
ആ
പിന്നെ ഞങ്ങളെ പണ്ടുള്ളോര് ഞങ്ങളൊക്കെ ഇമ്മമാർ ക്കെ ഇണ്ടാക്കു മണ് ചട്ടിയിലാണ് ഇത് വർക്കുന്നത്
മൺചട്ടീലോ
ആ മൺചട്ടീല് വ
ആ ആ
അങ്ങനെ ആവുമ്പള് ചൂടു ആ ആയ്ക്കോട്ടെ